നമസ്ക്കാരം
ആഹ് പറ എന്തെല്ലാം സുഖം തെന്നെയാ?
ആഹ് സുഖായിട്ട് ഇരിക്ക്‌ന്ന് പിന്നെ കൊർച്ച് ദിവ്
ല
ആഹ് നോമ്പ് തോറക്കിങ്ങനെ ഉള്ള ടൈംമ് അടുത്തൊണ്ടിരിക്കല്ലേ സമയായിക്കൊണ്ടിരിക്കല്ലേ ഏ
ആഹ് എൻട്ടന്നാ ആക്കേ കടിയല്ലോ
അട ഇണ്ടാക്കി, കപ്പയും ഉണ്ട് ഹ് എനിക്ക് മാത്രള്ളു നോമ്പ് ഏഹ് അല്ലല്ല സാധാരണ മസാല എട്ത്തിട്ട് നമ്മള് ഉം ഉം ഇറച്ചിയുടെ മസാലയുണ്ടല്ലോ
ആഹ് ആഹ്
അതെ ന്നിറ്റ് സാധാരണ പത്തിരിമാവ് ല് നെർച്ചിട്ട് വർത്തെട്ക്ക
ത്ത്ട്ക്ക ഹേ ഹേ എലടെയിരിക്കും അല്ലേ
അല്ല എലെട ആഹ് എലെട ആവില് വെവിക്കുന്നല്ലേ
ആഹ്
ആവിയിലല്ല വെവിക്കുന്നെ എണ്ണേല് ഉം എണ്ണേല് ഇടാ എണ്ണേല് ഇട്ടിട്ട് കോരാ എണ്ണേല്
ആഹ് ആഹ് ആഹ് കൽമാസ് പോലെയാ
കൽമാസ് ആവില് വേവിക്ക്ന്ന് ഇത് പൊരിച്ചെട്ക്ക്ന്ന് ആഹ് കറച്ചി വ്യത്യസ്
ലൊ ഇതിലല്ല ആക്ക്ന്ന് ഇങ്ങള് വറത്തെടുക്കാന്നെല്ലാം പറയും. അപ്പോ നമ്മള് പറയും പൊരിച്ചെടുക്കുകഎന്നാ നമ്മള് പറയാ. ഇപ്പൊ ഇങ്ങള് പറയുന്ന മനസിലാവുന്നില്ല.
ഭാഷ
അപ്പൊ രാത്രിയത്തെ ഫുഡെല്ലാക്കിയോ?
ഓഹ് അതൊക്കെ റെഡിയാ. പിന്നെ നോമ്പ് അതൊക്കെ റെഡിയാ.
എന്നാ ബിരിയാണിയെങ്ങനാ?
ബിരിയാണിയൊന്നുംല്ല. കപ്പയും മീൻകറിയും ഒണ്ട്. പിന്നെ സാധാറ ഒണ്ട്.
അപ്പൊ പിള്ളേരെല്ലാം കയിക്ക്വോ?
ആഹ് പിന്നെ ഈ അടയും ജ്യൂസും കൂടി ച്ച് കഴിഞ്ഞാ പിന്നെ ചൂട് കുറവായിരിക്കും. ആഹ പിന്നെ എന്താ വേണ്ടുള്ളു പിന്നെ എനിക്ക് മാത്രമല്ലേ നോമ്പുള്ളു അത് കാരണ നോമ്പ ആണെങ്കിലിൽ അവർക്ക് പത്തിരി ഇതൊക്കാൻ വേണ്ടി വരും ഒമ്പ എനിക്ക് മാത്രള്ളത് കൊൊണ്ടാ
നമ്മള് ഇവിടാ ഇറച്ചി സമൂസയാക്കി
മ്മ്
പിന്നെ രാത്രിയത്തേക്ക് ബിരിയാണി ആക്കി വെച്ച്
ആ അ
രാത്രി നിസ്കാര എല്ലാം കഴഞ്ഞ ഇനി കൊറച്ച് ഓതല്ലും ചെയ്യാലാ ഉ
എല്ല തയ്യാറാക്കി വെച്ചുല്ലെ
ആ
അരല്ലേ ബിരിയാണിയും സമോസ ഒക്കെ കഴിക്ക ിക്കാന ആരല്ലേ
സമൂസ കഴിക്കൻ ആളണ്ട് ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് പിന്നെ അനിയന ഉണ്ട് ഏട്ട്ത്തി ഭർത്താവിന്റെ വീട്ടിൽ പോയിനി ഇന്നല ഇനി ഞായറാഴ്ച ഒരു
ആ ആ എവിടെയാണ് എടല
അന്റെ വീട്ട കണ്ണൂര് ഇങ്ങോട്ടേക്ക് വരത്തില്ലേ ചേക്കേ
ആഹ് ആഹ് അങ്ങനെ അപ്പൊ ചെക്കന നീ അങ്ങട് കൊണ്ടോയി നിന്റെ വീട്ട്ക്ക്
എന്നിട്ട എന്റെ മാപ്പിള പറയൂ ഈ കണ്ണൂരേ ഉള്ളു ഇങ്ങനെ ബാക്കിയെല്ലാം എടുത്ത് ചെക്കൻ ടുത്ത് വന്ന് നിക്കലാന്ന് അങ്ങനെനും വേണ്ട എൻ്റെ മാപ്പിൾക്ക് അങ്ങനെ നും ഇഷ്ടം
പറയണട്ടോ
ആരിക്കാ
എന്റെ മോള്ക്ക്
ഏ എ
ആഹ് എൻ്റെ മൂൾക്ക് എന്റെ മോക്ക് എന്നാ പിന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടരാലോ ചെക്കന ഇങ്ങട്ട് കൊണ്ടരാലോ ഇന്റെ മോളെ പറഞ്ഞു വിടണ്ടല്ലോ ഇന്റെ മോളെ പറഞ്ഞു വിടണ്ടല്ലോ
ആ നിങ്ങളെ വീട്
വയനാട്
വയനാടല്ലേ അപ്പൊ നമ്മൾ അടുത്ത ചക്കനങ്ങ് വരാൻ തയ്യാറാവൂല്ലല്ലോ
അപ്പ തയ്യാറാക്കണം ആഹ് ഒരു മോളും ഒരു മോനും അതൊക്കെ തയ്യാറാക്കണം അങ്ങനെ തയ്യാറുള്ളവരുണ്ടോന്ന് അന്വേഷിക്കണം അവിടാ നാട്ട്ല് അതാണല്ലോ പതിവ് പിന്നെന്താ
മൻസ് പോലെ തന്നെ അങ്ങനെ ന്നെ കിട്ടട്ട് അങ്ങനയാ നല്ലേ പെൺപിള്ളേർ വീട്ടിൽ നിക്കുന്നേ
ടെൻഷന
ന്നെ പറഞ്ഞു വിടാത്തത് കിട്ടിയാതെ നോക്കിയാൽ മതി ചെക്കന് ഇങ്ങ് വരുന്നേ പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ എപ്പോം പോയി നിക്കല്ലാം ചെയ്യാലാ
പറട്ടാ
ആ ക്ഷ അന്റെ മാപ്പിൾക്ക് മാപ്പളന്റെ വീട്ടിൽ ക്കുന്നേ ഇഷ്ടം എന്നിട്ട് മാപ്പിള പറയൂ എല്ലാ എടുത്തു ആഹ് എന്നിട്ട് മാപ്പിള പറയും കണ്ണൂരു വാഗത്തെ ഇങ്ങനെ ഉള്ളൂ ഈടിയു അങ്ങനെ ആക്കണോന്ന് ഫസ്റ്റ് പറയല്ല
വീട്ടില് എന്റെ വീട്ടില് നിന്നാ മതിയേ പറഞ്ഞ്
അങ്ങനത്തെ ഏടിം കിട്ടുവാരിക്കും ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലല്ലെ ക്കാനും പേടിയാന്നല്ലേ
ആഹ്
ഊം എത്ര വയസായി
ആ ഇനി ക്ക്
അല്ല മൂക്ക്
മോക്ക് പതിമൂന്ന് വയസ്സ്
പതിമൂന്നാ
ആഹ്
ഇപ്ളേ
വയസൊന്നും ആയിട്ടില്ല ഇപ്പഴേ നോക്കിയെച്ചാല അപ്പഴേക്നും
അതൊന്നും ഇല്ല അനെ ഒരു അഞ്ചെട്ട് കൊള്ളി ഇല്ലേ പാൻട്ടീ തന്നെ കെട്ടിക്കോ
ഇല്ലില്ല അതൊരിക്കലും ഇല്ല പഠിച്ച് ജോ
ജോലി യെല്ല ആയിറ്റ് കെട്ടിച്ചാമയി സ്വന്തം കാലിൽ നിക്കാനൊരു ഇതായിട്ട്
തീർച്ചായും അങ്ങെനെ കെട്ടിക്കു
അങ്ങനെ കെട്ടിച്ചാ മതി ഭർത്താവ് ഇങ്ങെളെ
എ
നിങ്ങളെ ഭർത്താവ്ന്തയിന്ന്
ഇവിടെണ്ട് ഇവിടെണ്ട് പെയിന്റിങ്ങാ ണോ
പെയിന്റിങ്ങാ
ഉം
ഉം
ഊന പത്ത് ണ്ടിട്ടില്ല ഉ
ഓ പിന്നെ
ഹലോ റെഡി ആയോ
ഏ
റെഡി ആയോ
എല്ലം ആയി എന്നിട്ട് ഫ്രീ ആയിട്ട് ഇപ്പ ഇരിക്കുന്നു ഇന്ന് രാവിലെ ഫുള്ളൂ പണിയനും എന്നീച്ചരെച്ചരെ
ആ ആ
ഇന്ന് അരിച്ച് അരിച്ചു വാരിയില്ല തൊടച്ചു അലക്കി പിന്നെ കടിക്ക് മുറിച്ചിട്ട് ഉമ്മ മസാലാക്കി ബിരിയാണിക്കു മുറിച്ചിട്ടു കൊടുത്തു ഉമ്മ ആക്കി പിന്നെ എല്ലാം കഴിഞ്ഞ് നിസ്കേരി ച്ചു വരുമ്പോത്തേക്ക് നാലു മണിയായി
സ്വന്തം വീട്ടിൽ വന്നാ പിന്നെ ഒക്കെ മുറിച്ചു തിന്ന പരിപാടി വീട്ടിൽ മുന്നക്കെ മുറിച്ചിന്നുന്ന പരിപാടി ഉണ്ടാവുള്ളൂ അല്ലേ
ഇല്ലായാലെ അത്യാവശ്യം അത്യാവശ്യ ആക്കും പിന്നെ നാളെ ക്ലാസ്സിണ്ട്
പഠിക്കാൻ പോന്നുണ്ടോ
ആ അക്കൗണ്ടിങ്ങിന് അപ്പൊ നാളെ ക്ലാസ് ഉള്ളോണ്ട് നാളെ അടിച്ചു വാ രീട്ടങ്ങ് പോവാന്നുള്ളിൽ നിക്കിന്നെയാ
ആ അ ആ
ഉം നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെണ്ട് എക്സാം ആങ്ങനായണ്ട്
തരേണ്ടോ
പിള്ളേരൊന്നും ആയില്ലപ്പാ ആ കല്യാണം കഴിഞ്ഞ് നാലു കൊല്ലായി ഉം
അള്ളാ അത് സമയാമ്പോ തരുവല്ലോ.
ഉം അയിനു സമയാണത്രെ അവര് നമ്മുക്കിങ്ങനെ ജോബെല്ലായിട്ട് മുന്നോട്ട് പോവാലൊ.
ആഹ് ആമീൻ ദുആ ചെയ്യ്.
എത്രോ സമയാണല്ലോ നമുക്ക്.
അതെ.
സമയ ആവുമ്പോത്തരും പടച്ചോന് മ്
അപ്പൊ ഗുളികെല്ലാം കുടിക്കുന്നുണ്ട്.
എവിടുന്നാ വാങ്ങിക്കുന്നേ?
ഞാനീയിടെ കണ്ണൂരെന്നെ
ആഹ് ആഹ്
ഇങ്ങക്ക് പർഞ്ഞാ മൻസ്സിലാവ് ലല്ലോ അതുകൊണ്ടാ പിന്നെ
അതെ അവിടെ കണ്ണൂരെന്നെ അറിയില്ല ഉം പിന്നെ ഇവിടെ ആരൊക്കെള്ളേ വീട്ടില്
വീട്ടിലുമ്മ ഉപ്പ അനിയന് അനിയേയ് എഹ് ഇത്താത്ത
ആഹ് ആഹ് ഇത്താത്തയും ഇവിടെത്ത ന്നെയാണോ കൊണ്ടെ നോക്കണെ
ആഹ് നമ്മളെല്ലാരും ഇങ്ങന്നെയാ നമ്മളാരും അങ്ങ് കെട്ടിച്ചു വീടുന്ന കണ്ണൂര് ചെലെ ആൾക്കാർ എന്റെ ഭർ ത്താവിന്റെ ഏട്ടത്തി എല്ലാം മാപ്പൾന്റെ അടുത്ത് തന്നെ ഇക്കല് അഎന്നാന്ന് വെച്ചാല് മാപ്പിളിനെ മാപ്പിൾക്ക് നാലനിയൻ മാറാ അപ്പൊ മൂത്തതിവരായാണ്ടി ഇവരാവടെ നിക്കുന്നെ ഭർത്താവ് പറഞ്ഞിട്ട് അല്ലാണ്ട് നമ്മള് വേ പ്പ ആരിനെ എങ്ങനെ കേട്ടിട്ടൊന്നുംല്ല ഏഹ് അങ് പോയി നിക്ക്ന്ന് ഇരിട്ടി ഇരിട്ടി ഭാഗത്തല്ലൺ ണ്ട് തോന്ന് കെട്ടിച്ചയക്കുന്ന ഈ കണ്ണൂരന്നെ ഇരിട്ടി എന്നാ പറഞ്ഞ സ്ഥലത്ത് ആഹ് ഇരി ട്ടീന്നെല്ലാം പർഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിച്ച
കണ്ടും കേട്ടും ശീലയല്ലോ അവിടെ
ഏഹ്
പിന്നെ അവിടെ ശീല അഴിക്കുന്നല്ലോ
ആഹ്
പെണ്ണിന്റെ വീട്ടിൽ നിക്കയാണെന്നുള്ള ശീലം അടെ അയ്നായിട്ട് പയ്യനക്ള്ള എല്ലാവിധ ഇതും പിന്നെ തയ്യാറാക്കി കൊടുക്കൂലെ
ന്നാ അവർക്ക് റൂമ് റൂമില് ടോയ്ലറ്റ് പിന്നെ എല്ലാം ഉണ്ടാവല്ലോ
അത് തന്നേ
ഉം ഉം
ഇറങ്ങാത്ത വീടുകളിൽ എല്ലാം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും
ഏ
റൂമിന്റെ ഉള്ളീന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ എല്ലാം അതിന്റെ ഉള്ളിൽ തന്നേ ഉണ്ടാവൂന്ന്
ഉണ്ട്
ഉം ഇവിടെ ഇവിടെ അടു അവിടെ അടുത്താ ജോലി
പിന്നെ ആ അടുത്ത് തന്നെയാ കൊറച്ച ആ ഒരു കാൽ മണി ഒരു മിനിറ്റേ മുണ്ടു പിന്നെ അവയ്ക്ക് ഏ പ്യാപ്ല പ്യാപ്ലന്നല്ലേ നമ്മള് പറയുക ഇപ്പൊ സ്പെഷ്യൽ ഫുഡും കാര്യം എല്ലാം വേണ്ടേ
ആഹ് സ്പെഷ്യലായിട്ട് ഒക്കെ തയ്യാറാക്കി കൊടുക്കൂലേ
ഉം
ആഹ
വേറെ
ഇല്ലേക്ക് എപ്പഴാ പോലപ്പോ
ഞാനെ ഭർത്താവിന്റെ വീട്ടിലിപ്പ രണ്ട മൂന്നാഴ്ചയായി പോയിട്ട് സുഖ ഇല്ലേനുവേ
ഉം
എല്ലാവർക്കും വയറ്റി നോക്കും വയറ് വേന അങ്ങനത്തെ പ്രശ്നം വന്ന് പിന്നെ എനക്ക് തൊണ്ട വേദന പി ആ കഫം കിട്ടല എല്ലായിട്ട് ഇപ്പ മാറിട്ടില്ല കൊരയല്ലേനും
ഉം
എന്നിട്ട് ഇനി വിചരിച് ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം വരാന്ന് വിള്ളീൽ നിൽക്കുന്നേ തീരുമാനിച്ചില്ലേ ഇനെ എക്സാം കഴഞ്ഞാലേ നിക്കാൻ പോവും ഒരാഴ്ച പോയി നിക്കണന്നുണ്ട് നോക്കട്ടെ
ഉ ആഹ
ഉ ഏ
അരാള്ളേ ഭർത്താന്റെ വീട്ടില് ഭർത്താന്റെ വീട്ടില അരാ ഉള്ളേ
ഞാൻ പറഞ്ഞട്ടില്ല ഏത്തി ആട്ടത്തിന്റെ ഭർ
ആഹ ആഹ ആഹ് ആഹ
കട പോയല് സമയം പോകൂല അന്റെ മാപ്പിളെ രാവിലെ പണിക്ക് പോയ രാത്രി വരൂ പിന്നെ ഉപ്പയും ഉമ്മയും എല്ലാം ഉണ്ടാവും
ഉം ഉം വീട്ടില് അവരെടുത്തന്ന് നിക്കുക അവർക്കും പോണതില് സന്തോഷമാണല്ലോ
അതെ സന്തോഷന്ന് പാവം തോന്നുന്നു ഒറ്റക്ക ആവുമ്പോ
അതെ അവർക്ക് അപ്പം ഇടക്ക് നമ്മളൊരു സന്തോഷം കൊടുക്കുക വല ഒരു രണ്ട മൂന്ന്ു ദിവസം കട നക്കുക ഇടക്ക ഒക്കെ പോവുക വല ചെയല്ല
ഞാൻ വിളിക്കുവ എല്ലാം ചെയ്യോ ഞാൻ പറഞ്ഞു സുഖ ഇല്ലാന്ന് അപ്പം പറഞ്ഞഞ് സുഖായിട്ട് വന്നാ മതി ഒന്നാമതി ഇപ്പോൊ കൊരയെല്ലാം ആകുമ്പോ ജലദോഷം എെല്ലാം പിടിച്ചാരിക്ക
അതെ എന്ന ശരിട്ടാ മോളെ ഞാൻ വിളിക്കാട്ടാ ആഹ ശരി